ഹലോ
ഹലോ
ആഹ് എന്താണ് വിശേഷം
ഓ നല്ല വിശേഷം
മഴയെക്കെ ഇണ്ടാ
മഴ കൊറച്ച് നല്ല മഴയൊന്നുല്ലന്ന്
അതെയല്ലെ ഞങ്ങളിവടെ മഴയൊന്നുവില്ല്യ ഉച്ചവരെ വെയിലാർന്ന് ഉച്ചവരെ വെയിലാർന്ന് പിന്നെ ഉച്ചരിഞ്ഞ് മഴക്കാർ ഇങ്ങനെ ഇണ്ട് പെയ്തിട്ടില്ല
ഉം ഉം
ചായുടിയൊക്കെ കഴിഞ്ഞാ വൈന്നേരത്താ
ഓ
ആഹ് അയിഞ്ഞി ഇപ്പ രാത്രി എന്താ പരുപാടി
രാത്രി കൊറച്ച് ചോറ് പോരായികയൊണ്ട് അപ്പോ ചോറണ്ടാക്കട്ടെ വിചാരിച്ചിട്ട് നിക്കാണ്
അതെല്ലെ ഞാറാഴ്ചായിട്ട് ഇപ്പോ പൊറത്തുനൊന്നും പോയൊന്നും കഴിക്കൊന്നുല്ലെ
ഇല്ലേ പൊറത്ത് പോണ അത് എപ്പോഴൊന്നും പോവൂല്ല എപ്പോഴെങ്കിലൊക്കെ പോവുള്ളൂ
ഇല്ലല്ലേ ഫുഡൊക്കെ ഇണ്ടാക്കുവോ അ ല്ല
ഏഹ്
എല്ലാ ഫുഡും ഉണ്ടാക്കോ
ആഹ് ഫുഡ് അത്യാവശ്യം എല്ലാം ണ്ടാക്കും.
അതെല്ലേ ബിരിയാണി മന്തിയൊ ങ്ങനെ ഇണ്ടാവുപ്പൊ ഉം ആഹ് പിന്നെപ്പൊ കഴിക്കണോന്ന് ഇണ്ടാക്കലാ പൊറ്ത്ത്ന്ന് കഴിക്ക്ണാ
അല്ല എന്നാലും ഓ പൊ ഏ പൊറത്ത്ന്ന് കഴിക്ക്ണ രുചി നമ്മള് വെച്ചാലും ഇണ്ടാവൂലല്ലോ ആ ടേസ്റ്റ്
ആഹ്
ഉം
ബോത്ത് കറിവെച്ചൊ വൈന്നാര്ത്തക്ക്
ഏ
എന്ത്ത് വെ കറിയെന്ത് വെച്ച് വൈന്നേരത്ത്ക്ക്
കറി രാ ഏ രാവിലെ വെച്ച കറിയിണ്ട് ഉച്ചേക്ക് വെച്ച കറിയിണ്ട് ചെറുപയറ് കറിയാ വെച്ചത്
ചെറുപയറ എറച്ചിയൊന്നും മേടിക്കൂല്ലെ ഞായറാഴ്ച
ആ ചിക്കണ്ട് ചിക്കൻ ആഹ് ആഹ്
ആഹ് ആഹ് ണ്
ആ ഒക്കെ വായന-
ആന്തെ വായിക്കണശീലുള്ള കുട്ടികളാണാ
വായന
അതേല്ലെ ടി വി ഒന്നും കാണൂലേ
ടി വി ഇല്ലിവിടെ വീട്ടില്
ഓ രശപ്പെട്ട് പിള്ളേര്
ആഹ്
മൊബൈല്കാണോ
മൊ ബൈല് ആഹ് മൊബൈല് കാണും
ആഹ് ആഹ് ഞക്ക് ടി വില്ല മൊബൈലാണ്
ആ
എത്ര കുട്ട്യേളുണ്ട്
നാലാള്
ആഹ് ആഹ് എന്നട്ടെല്ലാവരും എല്ലാവരും ഇപ്പ വായനേലാണ് നാളെ ക്ലാസ്സില്ലേ
ആഹ് നാളെ ക്ലാസ്ണ്ട് ഇന്നിപ്പോ ഇന്നലേം പിന്നെ മിനിയാനൊന്നും ഫ്രീ ആയിട്ട് ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇന്നെല്ലാം ചെയ്യണം
ആഹ് ആഹ് അപ്പൊ പണിയൊണ്ട് നന്നായിട്ടത്
ആ എല്ലാര് ആ എല്ലാ ആ മൂന്നാള്
ഒരാളില്ല്യ
ഉഹ്
ഉം
നിങ്ങളെന്താന്നിട്ട് സിനിമണാനും പൊറത്തൊക്കെ പുവോ
സിൽമകാണാനൊന്നും പോവുല്ല അല ഏയ് തിയേറ്ററിലൊന്നും പോവൂല്ല ല മൊബൈലിൽ കാണും പല്ലപ്പഴൊക്കെ എപ്പഴൊന്നും കാണും പിന്നെ വെല്ലപ്പളൊക്കെ കാണും, പിന്നെ ബീച്ചിലൊക്കെ എടക്ക് പോവും പിന്നെ അങ്ങനെ വെല്ല ഏ
അ
പുതിയതായിട്ട് വാഴ
ആ പറ്റുല്ലെ അടിപൊളിയാണല്ലോ
ആ നല്ല ഫിലിമാ അല്ല ആ കോമഡിക്കാരി പിള്ളേരുതാണല്ലോ
ആ അതെ
നല്ല കോമഡി അല്ലായിരുന്നോ
ആ ആ ഞാനേ പിന്നെ ഇവര് ഫിലിമിൽ ഇറങ്ങിയ ഇപ്പോളാട്ടോ ഇവരൊക്കെ ഒന്നും കൂടിക്കെ ശ്രദ്ധിച്ചത്
ആ ആ
അതേ യൂട്യൂബിലുള്ള ആ ആൾക്കാരാണെന്നൊക്കെ പിന്നെ ഞാൻ അറിഞ്ഞ
അതല്ലേ ഒരു യൂട്യൂബില് യൂട്യൂബില എപ്പോഴും അത്യാവശ്യം കോമഡിക്കാരരുന്നു
ആ
വാഴ കണ്ടപ്പണ് അയ്റ്റെളെ മനസ്സിലായല്ലേ
ആഹ് ആഹ് ആഹ്
ട്യൂബിലുള്ള ചെക്കന്മാരൊക്കെ തന്നെയാണ് ഈൻ്റോത്ത് ഇള്ളത്
ആഹ് ഇനി അതേപോലെന്നെയാണല്ലോ പെൺകുട്ടികൾത് വെച്ചിട്ട് എടുക്ക്ണ്ട്ന്ന് പറഞ്ഞല്ലോ
ആഹ് ആഹ് ആഹ് പിന്നെ കുട്ടികളൊക്കെ അത്യാവശ്യം പഠിക്കുന്ന പിള്ളേരാണാ
ആഹ് കൊഴപ്പല്ല അപ്പൊ നാളെ വായന വായനാദിനത്തിന്റെ ക്വിസ്സ് മത്സരം ഇണ്ട്.
ഓ അപ്പൊ വായിക്കണേയിര്ന്ന് ആ അതുകൊണ്ട് അതുകൊണ്ടിര്ന്ന് വായിക്കണയാണ്ല്ലേ അല്ലെങ്കി പോയാല് പണിയിണ്ടോന്ന് നോക്കാൻ പറഞ്ഞേനെല്ലേ
ഉം
കൊള്ളാ അപ്പോ നാളെ മത്സരത്തിന് പങ്കെടുക്കേണ്ട എല്ലാരുണ്ടാ
ആഹ് രണ്ടാൾക്കുണ്ട്
ആഹ് ആഹ് വേഗം വായിച്ച് സെറ്റാക്കി കോളാൻ പറ
ഇന്ന് വൈകുന്നേരാ തൊടങ്ങിയിട്ടുള്ളൂ പഠിപ്പിക്കാന്
ആ ആഹ് ആഹ്
ഒന്നോ രണ്ടോ മാർക്ക് കിട്ടിയാലും മതി ഏഹ്
ആഹ് ആഹ് അല്ല നല്ലോണം നല്ലോണം ഇതായി കഴിഞ്ഞ അല്ല അത് തന്നെ എല്ലാ പരിപാടിക്കും പുള്ളേര് പങ്കട് ക്കണം അത്‌ വരായാലും പടം വരൊക്കെ ണ്ടല്ലൊ ഡ്രോയിങ് അങ്ങൻതേലൊക്കെ പങ്കെടുപ്പിക്കണം എല്ലാ കാലാവാസനയും കൊടുക് ക്കണം പുള്ളേര്ക്കി ചെല ആൾക്കാരയ്നൊന്നും സമ്മതിക്കൂല വേണ്ടാന്നും പർഞ്
ആ ഇവർക്ക് വല്യ താല്പര്യന്നുല്ല ക്ഷെ ഞാൻ പിട്ച്ചിട്ട് പട്പ്പിക്ണതാണ്
ആഹ
കൊറേ പ്രാവശ്യം ഞാൻ തന്നെ വായിച്ചു കൊടുക്കും
ആഹ ആഹ് അക്കെ നല്ല നല്ല ഇതാണ് പിള്ളേര്ക്ക് അങ്ങനെയൊക്കെ ചെയ്തു ആ പിള്ളേരെ നല്ല അങ്ങനെ ഒരു നല്ല മോട്ടിവേഷൻ ആക്കി എടുക്കണതെ
ആഹ
നല്ലതാ എല്ലാത്തിനോടും
ഒരു പ്രാവശ്യം ക്ലാസ്സില് ഫസ്റ്റ് ഒക്കെ കിട്ടി
ആ ആഹ് അല്ല എല്ലാ പരിപാടിക്കും പ പ പാട്ട്നൊക്കെ പോവാറുണ്ടോ?
പരിപാടില്ലന്ന് ഒരു എന്തോ ഡാൻസൊക്കെ കളിച്ച് വാർഷികത്തിന്റെന്ന് സ് കൂളെ ആ സ് സ്കൂളിലെ വാർഷിക തിന്റെ അന്ന് ഡാൻസ് ഒക്കെ കളിച്ചുന്ന് പറയാം
ആ ആ ആഹ് ആഅല്ലെ അങ്ങനെ ക്കല്ലാം മിക്കതിനും ഒക്കെ പങ്കെടുത്ത് കഴിയുമ്പോ ശരിയാവും
ഉം
അങ്ങനെ ഓരോ പരിപാടികൾക്കും അത്യാവശ്യം പങ്കെടുത് കഴിഞ്ഞാല് ഇപ്പ അ ആ മാർക്കും നന്നായിട്ട് അത്യാവശ്യം കിട്ടും ഇപ്പ ഇച്ചിരി മാർക്ക് കൊർഞ്ഞാലീ മാർക്ക് കേറ്റിട്ട് അവര് കൊടുക്കൊല്ലോ ഇവിട ഇ ഇ കൊറചൂസം ഇത്താടെ മോ എന്റെ ഇത്താന്റെ മോന്റെ മോന്ണ്ടായി ഒന് നല്ലോണ്ണം വരക്കും ചെറുതാണ് അഞ്ചു വയസുള്ളൂ പക്ഷെ നന്നായിട്ട് ഡ്രോയിങ്ങീയും അപ്പന്ന്ട്ട് പ്രൈസ്സൊക്കെ എപ്പോളും കി ട്ടും അന്ന്ട്ട് എപ്പുഴും പ്രൈസും കൊണ്ട് വന്നിട്ട് ദേ ദേ ന്നും പറഞ്ഞ് കാണിക്കും അന്ന്ട്ട് ഒരൂസം എ എന്നെ വര ചാണിക്കണ്
ന്റെ അനിയത്തി വര ക്കും
ആ വരെക്കെ നല്ലതാ പിള്ളേര്ക്ക് നല്ലേ മോട്ടിവേഷൻ അതായത് നല്ല മെമ്മറിക്ക് നല്ലൊരു ത് കിട്ടും വര ചൊക്കങ്ങനെ പഠിക്കുമ്പളേ നല്ല കാര്യങ്ങളാ
ഡ്രോയിങ്ങിന്റെ ഡ്രോയിങ്, എഡിറ്റിങ് അങ്ങനെ
ആ പഠി ക്ക്ണ്ടതല്ലേ ആ ആ ആ നല്ലതാ പിന്നെഞ്ഞി ഇപ്പ ഞാറാഴ്ചകള് പിള്ളേര് പുറത്തൊന്നും പോവാൻ പറഞ്ഞ ബഹളൊന്നു ണ്ടാക്കൂലേ
ഇന്ന് കൊറേ പറഞ്ഞു പ പാർക്ക് പോവാന്ന് ആപ്പോ ഓലുപ്പ സമ്മയ്ച്ചില്ല പോവാന്
ആ എന്തു പറഞ്ഞി?
അതിപ്പോ ഇന്ന് മഴേന്റെ രു ത്ണ്ടായിന് ഒരു ഇര് ഇര്ട്ട് കൂടി വരുന് ണ്ടായിന് അപ്പൊ പിന്നെ ആ പോവണ്ടന്ന് പറഞ്ഞു ഇന്ന് പോവണ്ടാന്ന് പറഞ്ഞു
ആ ഞ്ഞിപ്പോ അടുത്താഴ്ചല്ലേ കിട്ടോള്ളൂ അല്ല ഇന്നിപ്പോ പഠി ഞ്ഞിപ്പടുത്താഴ്ചല്ലേ കിട്ടോള്ളൂ ആ അല്ല ഒഴുവ് ആ ഉ ഉസ്കൂളിലാത്ത ടൈമില്ലല്ലേ പൂവാൻ പറ്റുള്ളുയ്നു അതെ അതെ നല്ല നല്ല പർക്കുകളില് കൊണ്ടോ പിള്ളേരേ
ആ
പിന്നെ ബീച്ചുകളിലൊന്നും പോവൂല്ലേ ഞങ്ങ പോകും അത്യാവശ്യം എൻ എനിക്ക് ഞാൻ ഇവിടെ താമസിക്കുന്നോടത്തല്ല എന്റെ സ്വന്തം നാട്ടില് കടല ക്കെ ഉണ്ട് അപ്പ
ഇവിടെ നാട്ടിലുണ്ട് പാർക്ക
ബീച്ച്ിലൊക്കെ
അതാണ് ഓ
ആ ആ എന്റെ നാട്ടില് ബീച്ച ഉണ്ട് അപ്പ ബീച്ചില് പിന്നെ പുഴുണ്ട് പുഴയുടെ ഇവിടെ ഒകെ പോകും പിന്നെ ഹാർബർ അപ്പാവിടെ ക ആരെ അങ്ങന സ്ഥലങ്ങളുണ്ട് നന്നാ പല സ്ഥലങ്ങളുംുണ്ട് അവിടേക്ക ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്ന് പോരും അറിയ ആൾക്കാരെകുമ്പോൾ കുറച്ചുനേരം വർത്താനം പറഞ്ഞ് പുറത്ത് വന്നു നിന്ന് പരിചയമൊക്കെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കൊ പോരും
ഉം ഞങ്ങള് പിന്നെ ഇടക്ക് ബീച്ച് പോകവും കോഴിക്ക കോഴിക്കോട് ബീച്ച് പോവും
ആഹ
ആ ആ അവിടത്തെേ പോയിട്ടോ പിന്നെ ആഹ പിന്നെ അതേപോലെ ബേപ്പൂര് അങ്ങനെ ബീച്ചക്കൊക്കെ അങ്ങനെ കൊറെ എല്ലോടത്തും പോയിട്ടുണ്ട് ഒരു ഒരു ദിവസം ഹാർബർ പോയി പക്ഷെ അവിടെ ഞായറാഴ് ആയതൊണ്ട് ഞായറാഴ്ച മക്കൾക്ക് ഒഴിവള്ളന്നാ പോയത് അപ്പൊ അന്ന് അവിടെ ഇല്ല
ഞങ്ങ മലമ്പുഴ പീ പീച്ചി ഡാം അവിടെൊക്കെ വരാറുണ്ട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ വരാറുണ്ട് പിന്നെ അതിരപ്പള്ളി അങ്ങനെയൊക്കെ പോവാറുണ്ട് ചെില ഒരു തോന്നല ഇപ്പൊ മഴ സീസണിലൊക്കെയാണ് അങ്ങന അതിരപ്പുള്ളി അങ്ങനെയുള്ളള്ള സ്ഥലത്തൊക്കെ പോകേണ്ടത് പിന്നെ ഡാമുകളിലൊക്കെ മഴ സമയത് ആണല്ലോ വെള്ളം നിറയെ കാണത്തുള്ളൂ
ഉം
അപ്പളാ പോയിട്ട് കാര്യള്ളു നിങ്ങ അങ്ങനത്തെ സ്ഥലത്തൊന്നും പോവുല്ലേ
അങ്ങനെ ഞങ്ങള് ഊട്ടി പോയി പിന്നെ കൊച്ചി ഏ
ആഹ് കൊച്ചിയിലൊക്കെ വരാറുണ്ടാ ഞങ്ങളെ നാടിന്റെ അടുത്ത് താണുകൊച്ചി കൊച്ചിലെക്കെ വരാറുണ്ടല്ലേ
ആഹ ആഹ കൊച്ചി പോയി ഒരു പ്രാവശ്യം പ്രാവശ്യം പോയി അവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ടല്ലോ പിന്നെ വയനാട് വയനാട് പോയി
ആ വയനാട് എല്ല ഇപ്പൊ മിക്ക ആൾക്കാരും വയനാടൊക്കെ പോണ്ട് അതെല്ലേ ആ ഞങ്ങ പിന്നെ മൈസൂര് അതല്ല ബാംഗ്ലൂര് ബാംഗ്ലൂര് പോയിട്ടിണ്ട് പിന്നാ ആ പിന്നെന്താണ് ഈ മറ്റേ ഇതിന്റെ ഇത് സ്ഥലിട്ട ആ സ്ഥലത്തിന്റെ പേരെന്തിരാടി നമ്മൾ പോയത് നമ്മ പോയ സ്ഥലത്തിന്റെ പേര്ന്തുട്ടാ ഗുജറാ അതി പോയിട്ടുണ്ടങ്ങ
ആഹ
ഗുജറാത്തിൻ ഞങ്ങക്ക് സ്വന്തക്കാരുണ്ട് അപ്പൊ കല്യാണത്തിന് പോയിട്ടുണ്ട്
ആ ആ
ആ ശരി ട്ടാ ശരി ശരി ശരി